കേൾ
ആ ഹലോ ഹലോ കേക്ക്ണ്ടോ
ആ കേൾക്ക്ണ്ട് പറഞ്ഞോളൂ ആ തിരക്കിലായിരുന്നോ ആ
തെര്ക്കിലായിരുന്നോ
ഓ
ഉം ന്താണ്
ആഹ്
സുഖാണ് സുഖാണ്
ഉം എന്തെങ്കിലും ജോ ആഹ് ആഹ് ശെരി ഉം ഉം ഉം
ഇച്ചരെ പരിപാടി വീട്ടിലന്നെ ചെയ്താലും വി ട്ടില ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ പനി ആ ആ വല്യ കുട്ട ട്ടിപ്പോം രണ്ടാം ക്ലാസ്സിലാണ് ചെറുത്തിപ്പോ ഇനി അങ്ങനവാടി പോകാനായി നമ്മള് ഫ്രീ ആയ ലോ വീട്ടില് വീട് ത്താ പണി കയിഞ്ഞ് ബാക്കിള്ള ടൈം എന്തെങ്കിലും യൂസ് ചെയ്താലോന്ന് ഇങ്ങനെ വിചാരിച്ചൊണ്ടിരി ക്കാണ് എന്തെങ്കി കുടിൽ വ്യവസായോ അങ്ങനെത്തെ എന്തിനെ പ റ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ അതിനെപ്പറ്റി
ആഹ് നമ്മള് ഇങ്ങനെ ഒരു പാക്കിങ് ഇണ്ടായിരുന്നു നട്സ് കാര്യങ്ങള്
ആഹ് നട്സ്
നട്സ് മസാല മുഠായികൾ ഐറ്റംസ് ഒക്കെയെ ഉം അതന്നെ
ഒക്കെ വരുന്നേ ഒരുമിച്ചാണോ അതോ ഒരുമിച്ചൊരു സ്ഥലത്തന്ന് നട്സ്സൊക്കെ നട്സ് മാത്രാണോ അതോ ഒക്കെ ബ
നട്സ്സുകള് മിഠായി കള് അങ്ങനെത്തെ കുറച്ച് വേറെ വേറെ ഐറ്റംസുകളും ഉണ്ട് ഉം ആ അതെ അതെ മസാലകൾ മസാലപ്പൊടികളൊ അതെ ബിരിയാണി മസാല മന്തി മസാല അത് വേറെ അതേമാതിരി പിന്നെ സ് ബദാമ്, അണ്ടിപരിപ്പ്, മുന്തിരി അത് മുട്ടായികള് കടലകള് പിന്നെ ഉം ചെറി, ചെറീസ് നമ്മളെ വീട്ടില് പകാരം, ചുക്കാപ്പി എല്ലാം അൻപത് ഗ്രാം ചെറിയ ചെറിയ പാക്ക് ചെയ്‌തിട്ട് നമ്മള് ബോഡടി ക്കാ ഉം അത് നല്ലൊരു ഇതാണ് നമുക്ക് ഒരു എൻജോയ്മെന്റും ആണ് നമ്മളങ്ങനെ ചെയ്യുമ്പളേ നമ്മ ക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളന്നെ കാണുമ്പോ ഒരു സന്തോഷാണ്.
സന്തോഷാണ് കൊറേ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യാന് അതെങ്ങനെയാണ് പൊറത്തിന്ന് സാധനം കൊണ്ടുവരെ?
ആറേഴ് ആൾക്കാരുണ്ട് പിന്നെ മൊതലാളി
വീട്ടിന്ന് വീട്ടിന്ന് അയക്കില്ലല്ലേ?
വീട്ടിന്നല്ല അവിടെ ഒരു റൂം ആയിരുന്നു പീടിയാ റൂമായിട്ട് അപ്പോ എല്ലാരും വേറെണ്ടാവുമ്പോപിന്നെ ആവുമ്പോ എന്താ പിന്നെ വേഗം ദാവും വീട്ടിലിങ്ങനെ ഒറ്റക്ക് ചെയ്യുമ്പോ നമ്മക്കിങ്ങനെ ഒര് ബോറ്തോന്നും കൂട്ടത്തിലാകുമ്പം അതെന്നെ ബോറടി ഇണ്ടാവൂല കാരണം ഓല്ത് കഴിയാനയിന്ന് ഇത് ഇണ്ടാവുമ്പോ നമ്മക്കു ഒരിത് ഇണ്ടാവൂലേ നമ്മള്ത് നമ്മക്ക് തീർക്കണംന്നുള്ളൊര്ത്
എ എഹേ
വീട്ടിലാവുമ്പോ നമ്മക്കിങ്ങനെ ഒരു അശ്രദവരുവാ അതിപ്പോ നമ്മക്ക് ങ്ങനെ ചെയ്യ ഇത്രായി അപ്പോപ്പിന്നെ നമ്മക്കും ഉള്ളിൽ ഒരിത് ഉണ്ടാവും സ്പീഡപ്പാക്കും നമ്മള് മ്
ഒരു ദിവസം എത്രഎണ്ണമൊക്കെ പാക്ക് ചെയ്യണം എത്ര പാക്ക് ചെയ്യണതിന് അനുസരിച്ചാണോ ഹലോ കുലി
ഇത് ചെയ്ണെൻ അനുസരിച്ചാണ് ഒരു ദിവസത്തെ
ഇപ്പൊ ഇതിന് അളവ് ഒന്ന് തരു തരുങ്ങക്ക്
ചില സമയത്ത് ഈ ഓർഡർള്ള സമയത്ത് തരും ഈ നോമ്പ് പെരുന്നാളൊക്കെ ആവുമ്പോല്ലേ ബിരിയാണി മസാലകക്ക്ഒക്കെ ഭയങ്കരം ആ സമയത്ത് ഭയങ്കര ഇതാ അപ്പം ബിരിയാണി മസാല തോനെ തയ്യല് മന്തി മസാല ബിരിയാണി മസാ അ കെ അതേ മാതിരി നെക്സ്റ്റ് പേർക്കും മുന്തിരിയും അതും പായസത്തിനും ഇതിനൊക്കെയല്ലേ കരിക്കഞ്ഞിക്കൊക്കെ ഉള്ള അപ്പം അതിന് ഭയങ്കരം പിന്നെ അതാ അത് തോന്നെയതാ കൂടുതൽ ചെയ്യല് പിന്നെ ആ സീസൻ കഴിഞ്ഞാ പിന്നെ ചുക്കാപ്പി അങ്ങനത്തൊക്കെ ചെയ്യും സോയാബീന് പിന്നെ മസാല കടല പട്ടാണിക്കടല അങ്ങനത്തൊക്കെ പേക്ക് ചെയ്യും അ നല്ല നമുക്ക് ഒരു സന്തോഷമാണ് നമ്മളൊക്കെ പേക്ക് ചെയ്ത് പിന്നെ നമ്മള് ബോർഡ് അടിക്കണം സ്റ്റാപിള കൊണ്ട് അതടിച്ച് സ്റ്റിക്കറക്കെ ഒട്ടിച് അപ്പൊ കാണുമ്പോ തന്നെ നല്ല ഭംഗി അങ്ങനെ കാണാന് പിന്നെ അത് ചെയ്തത് ഇപ്പം പിന്നേ വേറെ റൂമ്ണ്ട് ആ റുമിൽ ഇങ്ങനെ കൊണ്ടോയി തൂക്കും ഓല് പിന്നെ വണ്ടികാര് വന്ന് അതെട് ത്ത്ട്ട് ഓലെ വണ്ടി തൊക്കെ ഉം ഓരോ ഓസെല് ചെയ്യും മറ്റവരും ഉം
ദി ദിവസ കൂലിയാണഅതോ മാസ
ദിവസാ ആ ദിവസ കൂലിയാണ് പക്ഷെ നമ്മള് മാസ കയ്കാണ്ട് തര്ല ഓല് വര്കും കുടുംബാ നമുക്ക് ഒരു ഒരുക്കൂടുമ്പളാണല്ലോ നമ്മക്ക് ഇണ്ടാവൊള്ളൂ ഇരുന്നൂ ഇരുന്നൂറാണ് ഉം ആ ദിവസം ഇര്ന്നൂറ് ഉം അപ്പതാവുമ്പ ഒര്ക്കൂടുമ്പളാണല്ലോ ൺ ഉണ്ടാവുള്ളു
ആ ആ ആ അങ്ങനെ കൊഴപ്പമില്ല നമ്മള് വെറുതെ ഏതായാലും വീട്ടിലിരിക്കല്ലേ ഒരുപാട്
ഒമ്പതര ആ രാവിലെ പോയി വൈകുന്നേരം അഞ്ചര ആറുമണിയാകുമ്പം വരും പിന്നെ ഭക്ഷണൊക്കെ പിന്നെ ആ ഭക്ഷ ഭക്ഷണം കൊണ്ടുവരുന്നോരുണ്ട് പിന്നെ അവിടുന്ന് കഴിക്കണോരുണ്ട് പിന്നെ നമ്മക്ക് അയിനൊരു ഉം അവിടെ നിക്കണോരുണ്ട് അവിടെ ഭക്ഷണമില്ല നമ്മള് കൊണ്ടോരല് വീട്ടീന്ന് ഞാൻ പിന്നെ വീട്ടക്ക് പോരല് തന്നെയാ കഴിച്ച് നിസ്കാരവൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ അടുത്ത് തന്നെ ആയിരുന്നു വീട് ഉം
ഉം ഉം
പിന്നവള് എപ്പളെങ്കിലും എന്തെങ്കിലും ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ വാങ്ങി തരും ഉം വേറെ എന്തെങ്കിലുമൊക്കെ ഉം അങ്ങനെയൊക്കെയാണ് ഉം ആ അത് തന്നെ അത് തന്നെ
അധികം മോഡലുള്ള ദിവസം
പിന്നെ കുറച്ച് ഓട്ടള്ള സമയം കൊറച്ച് ഓവറായിട്ട് എടുക്കും ആഹ് പിന്നെ പിന്നെ എല്ലാരുമ്പാടെ കൂടുമ്പോക കളിയും തമാശയും വർത്താനൊക്കെ പറഞ്ഞട്ട് ഇങ്ങനെ രസാണല്ലോ
പോം പിന്നെ ഇപ്പൊ പല പല ഈ ബിസ്സ്നസ്സുകളും അങ്ങനെ എല്ലാം വീട്ടിന്ന് തന്നെ കൊറെ കുറേ കാര്യങ്ങൾ അച്ചാറ ണ്ടാക്കി വിക്ക പിന്നെ ചൂട് ട്ടാവോലോ ഇപ്പൊ ആൾക്കാരൊന്നും എന്താണ് പൊറുത്തക്ക് ഇറങ്ങിയ ചൂല് ഇണ്ടാ ഇപ്പത്തെ സ്ത്രീകൾക്കൊക്കെ മടിയാണ് ആ പിന്നെ പട്ടിന്തൊക്കെ ണ് നെയ്യ കൗങ്ങിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ നെയ്യും പട്ടീന്തൊക്കെ പെറുക്കി ചൂലാക്കുകയു എത്ര താന്ന ചൂലാണെങ്കില്ലാരും വാങ്ങും കരണ ആരും പൊറത്തെറങ്ങൂല റെഡമഡ്
ആഹ പിന്നെ കടാ മട്യാരിക്കും എല്ലാർക്കുംപ്പതാണ് വാണ്ട്യ
ഉം ഉം
ഉം അതാ അങ്ങനെ എന്തെങ്കിലാെക്കെര് ബിസ്നസു ആയിട്ട് എല്ലാരും അങ്ങനെ പോക്ണ്ട് കാരണം ഞമ്മളെ കയ്യില് പൈസണ്ടാവുമ്പ ഞമ്മക്കത് ധൈര്യായിട്ട് എന്തെങ്കിലാെക്കെ വാങ്ങാലോ താവുമ്പ ഞമ്മക്കസ്- - ഓൽക്ക്ങ്ങനെ ആട്ട് ബോധ്പ്പിച്ചൊട്ക്കണല്ലത് ത് ഒരു കാര്യായല്ലോ ഉം ത്‌ യമ്മക്ക് റിലാക്സ് ചെയ്യാനും ഞമ്മ ക്ക്ഷ്ടള്ളെ വാങ്ങല്ലോ പിന്നെ ഞ മ്മള് വർക്ക് ചെയ്ത് ഞമ്മക്ക് കിട്ട്ണ ആ പൈസ ആ ഒരു വേറൊരു മൂല്യം തന്നേണ്
ആ പറിംപോലെ അത് വേറേണ് അല നമുക്ക് സന്തോഷാണല്ലോ അത് ചെലവഴിക്കുമ്പോ
അപ്പൊ നമുക്ക് ആരേം ബോധ്യപ്പെട്ത്തെണ്ടെ ആവശ്യൂല്ല
ഉം ഉം പിന്നെ ഉ അത് സാനങ്ങള് ഉപ്പ്ല്ട്ട് വെക്കാ
ആഹ് ആ അതെ അതെ അതെ ഏ അതെ അതെ അതെ ക്ഷേ അതെ ഇത് ഇങ്ങനെ കേടാവാതെ നിക്കണംന്നാണ് അതാണ് അയ്ന്റേതായൊര്
എന്റെ പ്രിസർവേ
ആഹ് അതെ അതെ
എങ്കിലേ നിക്കുള്ളൂ പിന്നെ ഇങ്ങെ കൊണ്ടാട്ട മൊള ഉണ്ടാവുവല്ലോ
ആഹ് അതെ അതെ ആ അങ്ങനെ ഉണ്ടാക്കി നോക്കില്ലോ ഇതൊക്കെ പാക്കിങ് ഉണ്ട്
ഉം ഈ കൊണ്ടാട്ടം ഇവിടെ ഇടക്ക് ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ എന്താണ് മുളക് മോരിലിട്ടൊക്കെ രാ ഒത്തിരി മോരിലിട്ടെക്കും
അ ആ
എന്താണ് പകല് അത് ഉണക്കാൻ ടോ അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം എന്തെയ്യാ അങ്ങനെ ചെയ്യാ പിന്നെ ഉപ്പിട്ടാണ് അങ്ങനെ ഒണക്കാണ് ചെയ്യ തോന്ന്ണ്ട് നല്ല ടേസ്റ്റ് അതാകുമ്പോ എന്താണ് അങ്ങനെ കൊണ്ടാട്ട് എത്ര കേടു വരുല്ലല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെയിലും തും കൊള്ളണം ഒന്നുല്ലെങ്കിലും ചിലവായില്ലെങ്കിലും നമുക്കത് യൂ
ആ അത് വരെ ശ ശബരിമല സീസൻ്റെ സമയത്ത് നല്ല ചലവാ ഇ ആ കൊണ്ടാട്ട ങ്ങനെവർക്ക് നോ സമയണല്ലോ പൊൽക്ക് മീനൊന്നും കൂട്ടാം പറ്റൂലല്ലോ
ആഹ് ആഹ് ആഹ് അപ്പൊ ഓ
ഭയങ്കരം ഈ മൊളകാണ് ശീലം തൈര് മോരൊക്കെ അപ്പൊ നല്ല ചെലവാ ആ സമയ
ആ ഒരു പിന്നെ ഓരോ സ നോരോ സീ
ആഹ് എല്ലത്ത്നും സീസണ്ട് അതെ അതെ എല്ലത്തിനുണ്ട് അതാണ് ല്ല രസാണ് ഒറ്റ മൊളക് മതി നമുക്ക് ചോറെയ്ക്കാൻ
ഉ ഉം ആ ഇൻക്കിഷ്ടാ നമ്മളെ ഒണക്കല് അങ്ങനൊക്കെ കൂട്ടി ചെറിയൊരു കഷ്ണണ്ടായാ ചോറ് വെയ്ക്ക്ണ
അതെയതെതെ ഉം അതെ
പി ഉം ഉം അത് ഈ ഒണക്കല് ങ്ങനെ ചെമ്മീനൊ അങ്ങൻത്തൊക്കെണ്ടാവല്ലോ മുന്തി മുന്തിരി മ്മടെ ന്താണ് മുന്തിരിണ്ടാവല്ലോ താ മുന്തിരി അത് ഒണക് ക്കെയാണ് മ്മള് ദം കി ല്ലോ കുട്ട്യൾക്ക് വാണ്ടി ചെല പാക്കറ്റ് കൊ തൊക്കെ അങ്ങനൊക്കെണ്ടാവല്ലോ ക്കമ്മക്ക് എല്ലാർക്കു ഷ്ട ചെയ്യാം പറ്റി വീട്ടിന്നെന്നെ ചെയ്യാം പ റ്റ
അത് പുയി പോയിങ്ങല തോന്നുന്നുണ്ടിങ്കിഎവിടെക്കെയിട്ട് പുഴുങ്ങീട്ട് അ അതേ മാതിരിയാ
അല്ലെ കണ്ടെന്ന് വച്ചേ ഏഹേ പയിങ്ങലുണ്ടോന്ന് അറിയി ഇങ്ങനെ ഞാൻ വീട്ടിലിപ്പം ചെയ്യുന്ന ആൾക്കാരൊക്കെ തൊട്ടടുത്തിണ്ട് ക്ഷേ അങ്ങനെ അയിനെപ്പറ്റി ചോയിച്ചിട്ട് ഓർമ്മയില്ലപ്പം മറന്ന് പോയതാണ് അങ്ങനെ ഇനെ പശുനെയെക്കെ നോക്കുന്നെയിപ്പം പാലും പിന്നെ എന്താ നെയ്യൊക്കെ ആക്കി വെക്കാനോ നെയ്യ് വെണ്ണ ഒക്കെ പ്രിപ്പേഡേ അല്ലേ?
മ് അതെ അതെ അതെ
അങ്ങനെ ഉക്കാളൊക്കെ സുഖാണ്
ആ അതെ അതെ അതെ അത് നല്ലൊരിതാണ്
പിന്നെ കോറെ ഡ്രൈ വർക്ക് പിന്നെ ടൈലറിങ് അതൊക്കൊയെന്താണ് സ്ത്രീകൾക്ക് യബ്ബൻ
ആ പിന്നെ ആ ആ അതെ അതെ അതൊക്കെ ശരിയാ എടി ഞമ്മളെ മൈൻഡ് ഫുള്ള് ബിസി ആവും ഞമ്മളെ മൈൻഡ് ഫുള്ളോട് ബിസി ആവും ടെൻഷനും കാര്യങ്ങളും ഒന്നേ ആലോചിക്കാൻ ഒരു സമയം കൊടുക്കേ ഇണ്ടാവൂല മ് ഇങ്ങനൊക്കെ ആകുമ്പോ ല്ലേ അതെ ണ്ട വരൂല ഫുള്ള് ബിസി ആകുമോ അപ്പ അതെ അതാണ് ഞമ്മളെ മൈന്റില്
മ്
നമ്പര് ത്താൽ കാരിയാണ് ഇങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കില് അതാൻക്ക് നല്ലത്
അതാ നല്ലത് സുഖാണ് ശെരിയാണ്
മ് അതാണ് പ്പാ അല്ല ത്തിനും മാണല്ലോ സാമ്പത്തികാണല്ലോ മുന്നില്
ആഹ് പിന്നെ ഈ കുടിൽ വ്യവസായ മങ്ങ് അധികം പൈസ ചെലവാ ക്ണ. കൊറേശെ കുറേശെ നമുക്ക് ചെയ്യാം വല്ല ബിസിനസും കാര്യങ്ങളൊക്കാവുമ്പന്താണ് ഒരുപാട് അധികം പൈസകൾ വേണം നമുക്ക് ചെയ്യെണെങ്കില് പിന്നെ വേ എന്തൊക്കെയാ
വേറെന്താ നല്ല വിശേഷം നമ്മക്ക് എന്തെങ്കിലൊക്കെ തുടങ്ങാം ഇൻശാ അള്ളാ ഉം ആയിക്കോട്ടേ എന്നാല് ശരി ഓകെ